ആഹ്, കേൾക്കാല്ലോ, പർഞ്ഞോ?
ആഹ്, എന്തൊക്കെയുണ്ട് വിശേഷം.
ഓഹ്, നല്ല മഴ, മഴ, കഴിഞ്ഞിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്, ഇവിടിയിരിക്കുന്നു. ചായയ്ക്ക് എലയട. എല അടയും ചായയും
ആഹ് ആഹ് ഓ വേറെന്തെല്ലാ വിശേഷം?
ഓഹ് വേറെ മഴയാണ് എന്തെല്ലാം
ആണ്ല്ലേ സ്കൂള് തൊർക്കാനൊക്കെ ആയല്ലോ ല്ലേ
ആഹ് സ്കൂള് മുപ്പത് ആ ഒന്നാംന്തി തൊറക്കും.
ആഹ് ഒന്നാം ന്തി തൊർക്കും. മക്കളൊക്കെ പോകല്ലേ സ്കൂൾല്?
ആഹ് അതെ അതെ ഒന്നാം ന്ത്യേ പോണം. പോയ് തുടങ്ങും. ആഹ് എല്ലാം വാങ്ങി ഇപ്പം പൊതിയിട്ടോണ്ട് ഇരിക്കുവാര്ന്നു എല്ലാത്തിനും.
ആണല്ലേ കഴിയാനായോ പൊതിയിട്ടിട്ട്?
ആഹ് ഇട്ടിട്ട് എല്ലാവരും കൂടെ ആയപ്പോഴ്ത്തേന് അങ്ങ് റെഡിയായി. ഒറ്റക്കിരിക്കുമ്പൊ ബോറടിക്കും ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോ
ആഹ് അയ് ശരി മക്കളൊക്കെ കൂടടോ പൊതിയിടാനൊക്കെ
ആ ഞാന് ജോലി ചെയ്യിന്നിടത്തോട്ട് എടുത്തോണ്ട് വന്നു. ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയ സമയത്ത് ഇവ്ടുത്തെ കുട്ടികളും ആ എല്ലരു ആയിട്ട് പൊതിയിട്ട് വീട്ടിൽ ഇര്ന്നാ നടക്കത്തില്ല.
അയ് ശരി എന്തായിട്ടാ വർക്കെയ്യുന്നേ?
ഞാന് റേഡിയോഗ്രാഫ്‌ടാ
ആഹ് അത് ശരി ആഹ് ആഹ് വേറെന്തൊക്കെയാ വീട്ടിലാരാ മക്കളൊക്കെ നോക്കുന്ന അമ്മയാണോ?
ആ അമ്മയുണ്ട്. പിന്നെ ഇത്തിരി മുട്ടനായവര ആയതുകൊണ്ട് പിന്നെ ഒന്നി അവര് പോവും എങ്കിലും വൈകിട്ട് വരുമ്പം ചായക്കെ കൊടുക്കുന്നത് അമ്മയാ.
ആഹ് അത് ശരി
പിന്നെ രാവിലെ സ്കൂൾല് ഞാൻ വിട്ടിട്ട് വരും.
പോവ്മ്പോ ആ ജോലിക്ക് പോകുമ്പോ സ്കൂൾല് ആ
ആഹ് സ്കൂൾ ആ സ്കൂൾല് ആക്കും പിന്നെ വൈകുന്നേരം സ്കൂൾ ബസിനങ്ങ് ചെല്ലും
ആഹ് അത് ശരി
ആഹ് എന്നിട്ട് ഞാൻ വരുന്നടം വരെ പിന്നെ അമ്മ നോക്കിക്കോളും.
ആഹ് ആഹ് കുട്ട്യേക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് കൊടു ക്കാ അങ്ങനെയൊക്കെ വേണ്ടി വരൂല്ലെ. ഒറ്റയ്ക്കെന്നെ ചെയ്യോ?
ആഹ് അതൊക്കെ ചെയ്യും ചെയ്യും ആ മൂ ത്താള് സ്വന്തമായിട്ട് ചെയ്യും. എളയാൾക് അത്ര ഇതായില്ല അതുകൊണ്ട് ആ ആഹ് ഇളയാളെ എല്ലാം സപ്പോട്ട് ചെയ്യാ അമ്മ ചെയ്തൊട്ക്കും.
ആഹ് ആഹ് ആഹ്
പിന്നെ പിന്നെ ആഹ് മഴ മഴ മഴയും കൊർച്ചപ്പർത്തോട്ടൊക്കെ ഒച്ചിന്റെ ശല്യം ഉണ്ടെന്ന് പറയുന്നു നമ പ്പ അങ്ങനെ ആയില്ല അസുഖങ്ങളും പരത്തുന്ന രീതിയില അത് കടിച്ച് കഴി ഞ്ഞാ വല്യ ബുദ്ധിമുട്ടാ പത്രത്തിലൊക്കെ ഒണ്ടല്ലോ വല്യ ബുദ്ധിമുട്ട് മഴ പെ മഴയില്ലാത്തപ്പോ നമ്മള് വിചാരിച്ചു പെയ്തിരുന്നെങ്കിൽ ഇപ്പ മഴ പെയ്തപ്പം ഇങ്ങനെ പനിയും ഇല്ലാത ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുണ്ട്
ഇവിടേക്ക് വല്യ രീതിയിലുള്ള മഴകളും കാര്യങ്ങളോ ഒന്നും ഇല്ല.
ഉ
അവ്ടെ പനിയൊന്നും കൂടുതലായിട്ടൊന്നും വന്ന്ട്ടില്ല ആർക്കും. വരാനാവുന്നേള്ളൂ. ഇനിപ്പോ ജൂണൊക്കെ ആവണല്ലോ എന്തായാലും മഴ നല്ലോ പോലെ പെയ്യണെങ്കിൽ എന്തായാലും ജൂണ് ആവല്ലോ
ആഹ് ഇവിടിപ്പം നല്ല പെയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ആഹ് അപ്പ ആഹ നല്ല മഴ തന്നെ ഉണ്ട് ഒന്നും പെയ്യും തോരും ഒന്ന് പെയ്യും തോരും അങ്ങനെ നിക്കുവാ അതിനൻസരിച്ച്
ആഹ് ആഹ് ആ അങ്ങനെ വെയിലല്ലട്ടോ പക്ഷെ- ചൂടൊന്നും അങ്ങനെ പോകുന്നില്ല ആ ചൂടുള്ള സമയത്ത്- ത്തുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്
ആഹ് അല്ല വല്യ വെയില് കാണിക്കാതുള്ള ആഹ് വെയില് കാണിക്കാതുള്ള ഈ ചൂടും വലിയ ആ ആവിഞ്ഞ ഒരുമാതിരി നമ്മക്ക്- ആന് തോന്നണ് ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെയാണ്
അങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇഷ്യു ഒന്നും ഇല്ലടാ വലുതായിട്ട് പിന്നെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടമായിട്ടൊക്കെ എടുക്കും കൊറച്ച് വെണ്ടയും ആ പയറും- കോവലും ആഹ് എടുക്കും മാമ്പച്-
എടുക്കല്ലേ
ആഹ് ഉണ്ടാവും നമ്മടെ ഈ പയറും കോവലും ഒരു നിത്യവഴുതനോന്ന് പറയുന്നേ- എന്നും കായ പിടിക്കുന്ന ഒരു സംഭവ
ഏത് തോ ഇതല്ലേ എന്താ പറയാ-
നിത്യവഴുതനം
ആഹ് വഴുതനം അങ്ങനെയില്ലേ ആഹ് ആഹ് വയലറ്റ് കളർ ആണോ ഉള്ളത് അ ത അല്ലെങ്കിൽ പച്ചയോ
അത് നല്ലതായിട്ട് നമുക്ക് തോരൻ വെക്കാൻ കിട്ടുന്നെയാ
ആഹ് ആഹ് അത്ശരി
പി ഏതാടാ
അവിടെ ഉള്ള ആളുകളും ഇതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കില്ലേ
ആഹ് ഇപ്പം നമുക്ക് കൃഷിയും ഉണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നവരും ഉണ്ട് മിക്സഡാ ആണ് അല്ല കൃഷി ആ കൃഷി മാത്രമായിട്ട് ഉപജീവനമായിട്ട് കഴിയുന്ന വര് കൊറവാ അ ആഹ് ആഹ് ബാക്കിയെല്ലാം ഒണ്ട്
കോവലെല്ലാം ഒന്ന് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവോ
ആ കോവല് നല്ലതായിട്ട് കാ പിടിക്കും കോവല് ആ- കോ- കോവല് നല്ലതായിട്ട് ആ ഉണ്ടോ ഉണ്ടോ ഒണ്ട് ഒണ്ട് ചക്കയ ഒണ്ട് ഇഷ്ടംപോലെ ചക്ക ഒണ്ട് ആ മാങ്ങയൊണ്ട്
ഇത ഒക്കെ ഒണ്ടോ
ആഹ ചക്കയൊണ്ട് മാങ്ങയൊണ്ട് ആ അങ്ങനെയുള്ള പപ്പായുണ്ട്
ആഹ് പഴയൻഞ്ചൊക്കെ ആണോ അതോ വരിക്കച്ചക്കെയണോ ഉള്ളത്
എൽ എല്ലാം ഉണ്ട് രണ്ട് ചക്കയും ഒ ണ്ട് ആഹ് ആഹ് രണ്ട് ചക്കയൊണ്ട് പിന്നെ ഇഷ്ടംപോലെ വാഴപ്പഴങ്ങളുണ്ട് എല്ലാ ഐറ്റംസ്- ഇണ്ട് എല്ലാം നമ്മുടെ പപ്പറ്റി
പഴങ്ങളൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ആ ഉണ്ട്ണ്ട് ഉണ്ട് അതും ഉണ്ട് ആ വാഴപ്പഴത്തിന്റെ എല്ലാ- സ കൊണ്ട് അതിനൊന്നും ഒരു ഷാമോയില്ല ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അത്യാവശ്യങ്ങളാ നമ്മുടെ പച്ചില വളങ്ങളൊക്കെ നമ്മുടെ- വേട്ടവിശ്യത്തിന് ഉള്ളത് തന്നെ കിട്ടത്തൊള്ളൂ
ആണല്ലേ ആഹ് ആഹ് അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും- ചെയ്തൊടുക്കലൊന്നുണ്ടാവില്ലല്ലേ
ഇല്ലല്ല നമ്മുടെ വീട്ടാവശ്യത്തിനാഉമ്പോ അതൊക്കെ ഉള്ളു ഈ ആ പച്ചില വള വലം അല്ലാതെയൊക്കെ ചേർത്ത കമ്പോസ്റ്റും ഒക്കെ ചെയ്യത്തുള്ളൂ
ആണല്ലേ ആഹ് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ അല്ലെ പശുവിനെക്കെണ്ടാക്കുന്നുണ്ടോ വീട്ടില് പശുക്കെ ഉണ്ടോ
ആഹ് പശു ഉണ്ട് നമ്മുടെ ഒക്ക
പാല് പാക്കറ്റ് പാലുകളൊ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യല്ലല്ലേ
ഇല്ലില്ല വേണ്ട നമ്മുടെ വീട്ടാഭ്യസ്യത്തിനുള്ള പശുവും പാലും കിട്ടും
ആഹ് ഒക്കെ അവിടെത്തന്നെണ്ട് ല്ലേ അതൊണ്ട് മായല്ലാത്ത നല്ല പാലും ഒക്കെ ഉണ്ടാവൂലേ വെള്ളം ചേർക്കാത്ത
പാല് നമ്മുടെ ആവശ്യാനുസരണം എല്ലാം കിട്ടും അത്
പറമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവൂല്ലേ പിന്നെ പുല്ലിനോ പുല്ലാവശ്യത്തിനോ അങ്ങനെയൊക്കെ പശുക്കൾക്കുള്ള
ഉണ്ട് ഉണ്ട് നമ്മുടെ പറമ്പിന്ന് തന്നെ എടുക്കാം പിന്നെ അല്ലെങ്കി അപ്പർത്തെ പറമ്പിന്നോ അവ് അത്യാവശ്യം പുറത്ത്ന്നൊക്കെ കട്ട്യ്തെടുക്കുകയും ചെയ്യും അതിനന്നൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ആഹ് അഹ് ശരി വേറെ
ഉണ്ട് ണ്ട് നാ നമക് ആഹ് അത്യാം നമ്മുടെ വീട്ടിൽ തന്നെ ആഹ് എടുക്കും എടുക്കും വെണ്ണ എടുക്കും മോരെടുക്കും അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കും
അഹ് ശരി നെയ്യ് അങ്ങനെ
ആഹ് നെയ്യടുക്കും അഹ് അവര് ആഹ് നമ്മുടെകെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടി തന്നെ എടുത് വെക്കും അത്യാവശ്യം എൽ ആഹ് അതൊന്നും നമ്മൾ പുറത് ന്ന് വാങ്ങാറേയില്ല മോര് തൈര് വെണ്ണ പാല് ഇതൊന്നും നം ആഹ് ആഹ് നമ്മുടെ വീട്ടി തന്നെ ഇതെല്ലാം ഉപയോഗിക്കും ഒരു പശു ഉള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒറ്റ പശിയെ ഉള്ളൂ അല്ലാതെ ന്നൊകാ കൃഷ കാർഷികാടിസ്ഥാനത്തെ ഒന്നും വളർത്തുന്നില്ല
ല്ലല്ലെ അതേത് ഇനാണ് ആഹ് പശു
ആഹ് പശു അയ്ലെ വെർച്വൽ രീതിയിലുള്ള വെർച്വൽ പശുവാ
ആണല്ലേ അം ശ
ആഹ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കാ ബാക്കിയുള്ളത് നമ്മുടെ അയൽവക്കത്‌ അവര് ന്നെ കൊണ്ടോഉം അതുകൊണ്ട് പിന്നെ സൊസൈറ്റിയിൽന്നും കൊണ്ടു കൊടുക്കണ്ട
ആഹ് പിന്നെ ബാക്കിള്ള ഭക്ഷണത്തിന്റത് വെള്ളോ കഞ് വെള്ളോം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോല്ലെ ആഹ് ആടണ്ടോ
എന്തോ
ആട്
ആടില്ല ആട് നമ്മുടെ പരിസരത്തൊക്കെണ്ട് നമ്മടെ വീട്ടിലില്ല
വീട്ടിലല്ലന്നെ ശരി പിന്നെ വേറെന്താ ഉള്ളത് ഇതെന്നെള്ളൂ പശുഎന്നെള്ളൂ
ആഹ് പശു മുന്നിങ്ങനൊക്കെയുള്ള കൃഷികള് പിന്നെ പശു തന്നെ ഉണ്ടെങ്കി തന്നെ ജോലിക്ക് വല്ല്യ ബുംതാണ് കാരണം ഇത് പശ്മിനെ പുല്ല്ചെത്തണം പിന്നെ ഇതിനൊക്കെ ആഹ് കോഴിയുണ്ട് കോഴിയുണ്ട് നമ്മടെ വീട്ടാവശ്യത്തിനുള്ള നമ്മടെ ആവശ്യആവശ്യത്തിനുള്ള മുട്ടയെല്ലാം നമ്മുടെ വീ ട്ടിത്തെന്നെ കിട്ടോ
ത്താണെ പഷെ വീട്ടില് സമ്മതിക്കൂല കോഴിനെ വളർത്താനൊന്നു
ഇപ്പഴത്തെ ഒരു സകലം സ്ഥലോണ്ടെങ്കിലലോ ആഹ് ആഹ്
വേറെ ആർക്കും വല്ല്യ താല്പര്യന്നും ഇല്ലട്ടോ ഇഞ്ഞൊന്നും വളർ
ഓഹ് അത്ശരി അത്ശരി അത്ശരി അല്ല നമുക്ക് സ്ഥലോന്നുണ്ടെങ്കി ആ കൂടിനാത്ത് തന്നെ രാത്രി ആഹ് ആഹ് ഉമ്മുമഴയിതെല്ലാം വെക്കാലോ കിറ്റ് വെള്ളും തീറ്റയും ഒക്കെ വെ
ഒക്കെ അയ്ച്ചിട്ട് ഓഹ് അങ്ങനെ മതി ക്ഷെ നായേന്റെ ശല്യം ഭയങ്കരെണ്ട്
അഴിച്ചു വിടരുത് ആ കൂട്ടിത്തന്നെ വളരുവല്ലോ ഇപ്പഴത്തെ കോഴികളൊക്കെ അങ്ങനെ അഡ്ജസ് റ്റായി വരുന്ന കോഴികളല്ലേ ആഹ് ആന്ന് ആന്ന് കാരണം അന്ന് പണ്ട് അല്ലേ നാടൻ കോഴികള് ത കൊത്തിപ്പെറക്കി കഴിക്കത്തുള്ളൂ അങ്ങനുള്ള ബുദ്ധിമുട്ട് ഇപ്പം പിന്നെ അങ്ങനേ ള്ള എല്ലല്ലൊ
ആഹ് ആഹ് ഏക്ക ആഹ് കോഴീനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കാറുണ്ടോ വിരീപ്പിക്കാറുണ്ടോ
ഇല്ലില്ല അല്ലാതെ കുഞ്ഞുങ്ങളെ മാങ്ങിക്കാറാ ആഹ് ഇപ്പഴുള്ള കോഴികളൊന്നും അടയിരിക്കാറില്ലല്ലോ പണ്ടത്തെ നാടൻ കോഴികളുടെ കൂട്ട് അടയിരിക്കാറില്ല
ഇല്ല പണ്ടത്തെ ആ ഒരു നാടൻ കോഴുക്കളൊന്നും ഇപ്പ കാണാനേ ഇല്ലല്ലേ
ഏയ് ഇല്ല നാടൻ കോഴികളൊന്നും ഇപ്പം കാണുന്നേ
ഇല്ല ആഹ് വേറെക്കെ എവിടുന്നൊക്കെയോ കൊണ്ടുവരുന്ന കോഴികളും
ആന്നാന്ന് എല്ലാം എവിടുന്നോ വരുന്ന കോഴികള് അതിപ്പോ നമ്മള് നാടനായിട്ട് അങ്ങ് വളത്തിന്ന്
ആഹ്
ഉം പിന്നെന്തോണ്ട്
വേറെ എന്ത് നല്ലതന്നെ
ഏഹ് ഡ്യൂട്ടി കഴിയാനായോ
ഇല്ല ഞാനേ പത്ത് മണിക്കാ ഡ്യൂട്ടിക്ക് കേറിയേ ആറ്മണി വരെയാ പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ ആഹ്
ടിയൊക്കെ കയിഞ്ഞു ഏഹ് ഓഹ് ഒണ്ട് സമയാവാനായി തോന്നൂല്ലേ പിന്നെ ഓഹ് ആയിക്കോട്ടെ ശരി
ആഹ് ശരി
പോവാ